ഹലോ ആഹ് കേക്കാവോ?
ആഹ്. കേക്കാവോ
ഫുഡൊക്കെ കഴിച്ചാ?
ആഹ് കഴിച്ചു.
എന്തുവായിരുന്നു ഇന്ന്. ആഹ് കഴിച്ച് കഴിച്ച്
ഇന്ന് ഒണക്കമീൻ പൊരിച്ചെതും, കർമൂസ കറിയും
ആഹാ. മീനൊന്നും കിട്ടാറില്ല അവടെ?
വാങ്ങിക്ക്ണ്. നെത്തല് വാങ്ങിക്ക്ണ്. ആഹ് നാളെ വെക്കാ വിചാരിച്ചു. ചെറിയ മീനില്ലേ. പ്പ ആഹ് ചെറിയ മീന്ണ്ട്. ബെത്ത ലെർനെ‌.
ആഹ് ആഹ് ആഹ്
അഹ് ചെലേ ഭാഗത്ത് പല, പല പേരെല്ലേ ണ്ടാവാ.
ആഹ് അതാ.
ഉം. ദേ ക്കാരം മൻസിലാവത്തെ
ആഹ്
അപ്പൊ അതൊക്കേയിനി ഇന്ന്. അവ്ടേ?
അമ്മക്ക് ഇന്നലത്തെ മീൻകറിം, തൈര് പിന്നെ തോരൻ
ഉം. അഹ് മതില്ലോ?
അതു മതി.
തോരേനെങ്ങനെ വെച്ചേ?
തോരൻ നമ്മടെ ക്യാരറ്റ് തോരൻ
ഏഹ് ഉപ്പേരിയാക്കി ലേ.
ആഹ് അവ്ടെ മഴയൊക്കെ ണ്ടാ?
ആഹ് പ്പൊ പാറ്റീന്ന്. നിന്ന്ണ്.
ആഹ് ആഹ് ആഹ്
അവ്ടോ?
ഇവ്ടെ നല്ല മഴ.
തൺപ്പ്ണ്ടാവും ലേ.
ആഹ് നല്ല തണ്പ്പാ.
ആഹ് കടൽ തീരത്ത്ന്റെ അട്ത്താന്നേ. കൊറച്ച്, കൊറച്ച് ദൂരെ. കൊറ ഞങ്ങടെ വീട്ന്റെ കൊറ ച്ച് പോയാ മതി കടൽ തീരം.
തെന്നേ
ആ അപ്പം നല്ലതണുപ്പാ
ഡ്യൂട്ടിചെയ്യണേ ഏത് കടേലാണ്
അഴീക്കല് കടേല്
അയിക്കല് കടേലോ
ആ അഴീക്കല് അവ് കേട്ടിട്ടുണ്ടോ
ആദ്യായിട്ട് കേക്കാ
ഓ ഹോ ഹൊ
പിന്നെന്താണ് വർക്ക് വർക്കുചെയ്യുന്നുണ്ടോ
ആ പഠിക്ക്യാണ്
ആ
കയിഞ്ഞ്
ആ ആ ആ
ഈമാസം തിങ്കളാഴ്ച എക്സാമാണ്
ആഹാ
പബ്ലിക്ക്
ആം പിന്നെന്താ ഇല്ല ഹൗസ് എംപ്ലോയിയാണ്
ഏ ഒഹ്
പിന്നെ ട്യൂഷനും എടുക്കുന്നുണ്ട്
ഏ എങ്ങനെയൊണ്ട്
ഓ കൊഴപ്പമില്ല
കൊറെ ആൾക്കാരുണ്ടോ
ആറു പുള്ളേരൊണ്ട്
ഏതാ സബ്ജെക്റ്റ്
അങ്ങനെയല്ലെടാ എല്ലാ എല്ലാ ക്ലാസ്സിലും നിന്നൊണ്ട് അക്ഷരം മുതല് ആറാം ക്ലാസ് വരെയുള്ള പുള്ളേര്
ഏ അയല്ലാ
ആം
ഇംഗ്ലീഷാണോ മലയാളം
ആ എല്ലാംപഠിപ്പിക്കും സി ബി എസ് ഇ, ഐ സി എസ് സി
ഉം ഉ ഉം ഞാൻ പഠിപ്പിച്ചാൻ പോയിക്കൂടെ
പഠിപ്പിക്കാൻ മോളുണ്ട് മൂന്നുവയസ്സേയൊള്ളൂ
ഏ ഇനി കൊറച്ചുകഴിഞ്ഞിട്ടെ പറ്റുള്ളൂല്ലേ
ആ അതുതന്നെ അപ്പഴത്തേക്കും ജോലി കിട്ടത്തില്ലേ എക്സ്പീരിയൻസ് കാണത്തില്ല അല്ല എനിക്കീ ടീച്ചിങ് ഫീൽഡുമായിട്ട് യാതൊരു ഇതുമില്ല നമ്മള് വേറെയാ പഠിക്കുന്നെ പഠിച്ചത്
ഏ
ഉം പിന്നെ
ട്രിപ്പൊക്കെ പോയിനോ
ഏ
ട്രിപ്പ്
എന്തുവാ
ട്രിപ്പ് പോയിഞ്ഞോ
ട്രിപ്പോ ട്രിപ്പൊന്നും പോവാറില്ല
ഹ
ഉം എന്റെ വീട്ടില് പോവാറുണ്ട് അത്രേ ഒള്ളൂ
ഏ അവിട്ന്ന പോയില്ല
ഇല്ല ഇല്ല അങ്ങനെ പോവാറില്ല ഉം വിട്ടി തന്നെ
പോവാനൊക്കെ പൂതില്ലേ
അതൊക്കെ ഒണ്ട് നല്ല ബൂതിയുണ്ട്
ഉം അതാണ് നമ്മള് കൊഴ്പ്പം
കല്യാണത്തിന് മുന്നേ എല്ലാടം പോവാര്ന്നു ഉം പിന്നെ നിങ്ങള് ട്രിപ്പൊക്കെ പോവാറുണ്ടോ
ആഹ് ട്രിപ്പൊക്കെ പോവേണ്ട്
ആഹ്
ഫ്രണ്ട്സള കൂടെൊക്കെ
ആഹ് ആ ആ ആഹ് കഥയൊക്കെ വായിക്കാറുണ്ടോ
കഥ ആ വായിക്കറുണ്ട് മറ്റേ കഥാപുസ്തകില്ലേ
ആഹ്
അതെ
ഉം ഉം
ടിൻ്റു മോന് അതൊക്കെ ഭയങ്കരിഷ്ടാ.
ആഹ് ആഹ് ആഹ്
പിന്നെ വേറേതോ ഒന്നും കൂടി ഇണ്ടല്ലോ? കൊറേയായി വായിച്ചിട്ട് വായിക്കാ ഇപ്പൊം പഠിച്ചീല്ലേ.
ആഹ്
അപ്പോ അയ അയിമക്ക് നോക്കേല്ല.
അതേന്നെ പഠിത്തം അത് നടക്കട്ടെ.
ഉം
പിന്നെന്താണ് നിങ്ങടെ സ്ഥലവോ നിങ്ങടവിടുത്തെ സ്ഥലൊക്കെ എങ്ങനെ കാണാൻ നല്ലെയാണോ?
തെലം പറയ്‌ണെ സാദാപോലന്നെ. പ്പോയെടുത്തടുത്ത് കൊറേ വീടുകളുണ്ട്. പിന്നെ കൊറേ ആൾക്കാരുണ്ട് കൊറേ അങ്ങട്ട് വർ വർത്താന പറി കൊറേങ്ങട്ട് വർത്താനം പറയും
ഉം ഉം ഊ അ
ഔ
പിന്നെ ഇത് ആഹ് അങ്ങനേക്കെ തന്നെ.
ഏഹ് അവടെ കൊളോക്കെണ്ടോ?
ആഹ് ഇവിടങ്ങനെ കൊളൊല്ല എന്റെ വീട്ടില് കൊളോക്കുണ്ട്. ഇവ്ടെ നല്ല പാടോം നല്ല രസാ
ഏഹ് ആഹ് ഇമ്പടിം ഈ വാത്ത് കൊളോം പാടുഅന്നെ.
ആഹ് ആഹ് ആഹ് പിന്നെ ഏറ്റൊ ഇഷ്ടപ്പെട്ട നടിയാരാ?
ഉം ഇൻക്കങ്ങനൊന്നുല്ല. ഇൻകെല്ലാരിഷ്ട.
ഓഹ് നമ്മളൊക്കെ സീരീസിന്റെ ആളല്ലേ.
പേരറിയില്ല വെ
ഓഹ് ഇല്ല നമ്മൾക്കിപ്പൊ ഡ്രാമ സീരീസ് അതൊക്കെല്ലേ കാണാറു
ആഹ് ഇൻ ഇൻക്കതാഷ്ടം ബി ടി എസ്.
ആഹ് ഞാനു അതിനൊക്കെ അഡിക്ഷനാ ഉം
ഉം ഫില്മ് അധികം കാണില്ല ഇങ്ങനത്തെ കാണാൻ ഭയങ്കര താല്പര്യ.
ആഹ് ആഹ് ആഹ്
ചീത്ത ഏൽക്കെയേണ്ട് കാണ്‌ണേന്.
ഏഹ് പിന്നെ?
പിന്നെ കട്ക്കാനായോ?
ആഹ് കട കടന്നു ഞാൻ.
ഏഹ്
രാവിലെ എഴുന്നേക്കണം ഓഹ് ജോലികള് ചെയ്യണം
നാളെ എന്താ സ്പെഷ്യല്
എന്നാലെ അപ്പവും കിഴങ്ങ കറിയും
ഉം
പിന്നെ നമുക്ക് നമുക്ക് ഇവിടെന്ന് പറയാ വീട്ടില് പുളിയുടെ ബിസിനസ് ഉണ്ടെയ് അപ്പ അതി ആഹ് അപ്പൊ ആ നമ്മടെ വടക്കൻപുളി ഇല്ലയോ ഉം മറ്റേ കൊടംപുളി
ഏഹ് ആഹ് മ
ആഹ് വലിയ പുളിയുണ്ട് ആഹ് വലിയല് കറുത്ത പുളി ആഹ് അപ്പം അത് ആഹ് അത് നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ആ അതിഞ്ഞ അതിന്റെ ആഹ് ആവശ്യത്തിന് വേണ്ടി ആ കൊടംമ്പുളി അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങും രാവിലെ
ഉം
ഊം
നിറച്ചുണ്ടോടെ
ആഹ് നിറച്ച് ഈ ഒരു ടൈമൊക്കെ ആവുമ്പോ അതിന് സീസണാ അപ്പൊ സീസൺ ആവുമ്പോ ഇതങ്‌ വീഴും മഴയത്തെ ഇതിന്റെ സീസൺ
ഉം ഉം
ഉണങ്ങാൻ ഭയങ്കര പാടാ
ഏഹ്
ഉം ഓഗസ്റ്റ് ഓഗസ്റ്റ് അവസാനം വരെ ഈ ഒരു
ഈ മഴ ങ്ങനെ പെയ്യുമ്പോ എന്തു ഉണങ്ങൂല അങ്ങനെയൊക്കെ ണ്ടല്ലേ മേ പൂക്കൂലേ
അൽ ആഹ് ഇത് ഓണ ഓണം അതാ നമ്മൾ കഴുകിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്
ആഹ് ഇതാക്കൂലെ അടുപ്പത്തെ വ കുച്ച് തൊക്കെ താക്കുലേ
ആഹ് ഓക്കെ വെക്കു വെക്കു
ഗ്രില്ലൊക്കെ വെച്ചാണ്ട്
ആഹ് ചൂട് ച്ചമ്മഹ് ചൂട് കൊടുക്കായി
അതേപോലെനെ കോഫ്‌ പരാ
ഉം കൊപ്രം ആഹ് ഹ കൊപ്ര എന്നൊന്നും ഉണക്കറില്ല
അഹേ
ഇത് ഇവടെ വല്ല്യൊരു മരവാ
ഏഹ് ഒക്കേണ്ടോ
ആഹ് എന്തുവാടാ
വിക്കേണ്ടോ
ആഹ് വിക്കാറുണ്ട്
എയ്ട്ട് വെച്ചാ ഒരു നല്ല രസയികാരല്ലേ
ആഹ് കറി നല്ല രസോ
ഇവിടെ ഇണ്ട് കൊർച് ഇവിടെണ്ട്
ആഹ് ആഹ്
മീൻകറീക് ഇടുമ്പോ അടിപൊളിയ
ആഹ്
പിന്നെന്താ
പിന്നെന്താ
പ്രത്യേച്ച് എത്തു ല്ലല്ലോ ന്നാ ആയ്കോട്ടെ ബൈ
ഉം